അലോ
ആഹ് എന്തൊക്കെ വർത്താനാ നല്ല വർത്താ നന്നെ
ആഹ് അട്ക്കളേക്കോക്കെ കൊഴപ്പം ഒന്നുല ഇപ്പോ ഒര് വിവരം ഇല്ല്യാ
ആഹ് ഇപ്പൊ ഓരോ പണീന്റെ തേരക്കിലായിട്ടേ
തന്നെ വേറെ അസുഖങ്ങള് ഒന്നും ഇല്ലാ അല്ലോ ഉമ്മാൻ്റെ ഉമ്മാക്കെന്താ വെജജാലക്ക.
പ്രശ്നേ
ഏഹ് എന്നിട്ട് നിങ്ങള് പെരേക്ക് പോയിനാ.
ആഹ് അവിടന്നെ ഇനി ഒരു
ഏഹ് എത്ര ദിവസം നിന്ന്. ആഹ് ശെരി അപ്പൊ ഇങ്ങളെ മാപ്പിളടടുത്തോ?
ആഹ് അപ്പളാ ഒറ്റ
പിന്നെ അടുപ്പ ഭേദയ മ്മാക്ക്. ഭേദയമ്മാക്ക് ആഹ്. ആഹ് ഒന്നാ മതി. പിന്നെ അപ്പൊ അങ്ങളുടെ പെണ്ണുടെ ആങ്ങളെ പണ്ടപോളൊന്ന ഇല്ല
അത്പോലൊക്ക ഉണ്ടേനി പക്ഷേ
ഓമാ ശരിയന്ന് അഞ്ചതി ആരെലുണ്ടാ അഞ്ചത്തേരല്ലട വരക്ക്
അത് വന്നീചേനി.
ഏ
ആഹ് പിന്നെ.
വേറെന്ത് സുഖം നോവാക്കോന്നില്ല. ചായ ആഹ് ദോശം ചായ കുട്ടികക്ക് മദർത്തിക്ക് പോകുമ്പോ ഉണ്ടാക്കിന്നട്ടാ. അപ്പ അത് കാലിദോശേം ചായ കുടിച്ച് ഇനി കൊറച്ച് കഴിഞ്ഞിട്ട ഒക്കട് മദർ ഇട്ട് വരും ഒമ്പത് മണിയ ആവുമ്പോത്തേ അപ്പള ഇനി കറിയും കാട്ടിയൊക്കെ ഇണ്ടാക്കുള്ളു.
ഏ ഒരു കുടി കുടിച്ചു പോയില്ലേ.
ആഹ് നീച്ചയ്ക്ക് സാധാ ദോശ ചുട്ടിട്ട് ചായ എടുക്കുവാ. ഈ ബേക്കറി ഒന്നും കൊടുക്കണ്ടച്ചിട്ടേ.
ആഹ് അതന്നെ ഞാൻ ഒന്നിട്ട് നല്ലോ വളർച്ച ഇന്നാതിയല്ലോ.
പഴ അങ്ങനെ എന്തെങ്കിലൊക്കെ കൊടുക്കും. അല്ലെങ്കി മുട്ട പുഴുങ്ങി അങ്ങനെക്കെ കൊടുക്കും. ഇപ്പ ആഹ് രാവിലെ മുട്ടപ്പുഴുങ്ങി ഒന്ന് തിന്നൂല കുട്ടികള് അപ്പൊ പിന്നെ ഒന്ന് ദോശ ഈ ദോശം കൊടുത്ത് ചായം കൊടുക്കൻ അങ്ങനെ പറഞ്ഞച്ചി.
ഏ
വേറെന്നും ഉണ്ടാക്കിട്ടില്ല വേറെ നിങ്ങളെ ചായടിക്കെ ആയാ.
ഇന്റെ ചായയും കട ആയില്ല. എന്റെ പുതിയാപ്ല വരുമ്പ പത്തനിയാവും. പത്തനി ആവു അറിയ
ഏ കുടുത്താന കാടേക്ക് പോയാ. ആഹ് കാടേക്ക് പോയന്നു.
ആഹ് കടെക്കോയി.
ആഹ് ആഹ് പിന്നെ വേറെ എന്തൊക്കെയാ.
വേറെ കല്ലർത്താനം തന്നെ. ആഹ് പുതിയപ്പള പോയണ്ടേ.
ആഹ് പൂതിയാപ്പള നേരത്ത് പോയിക്കന്ന. നല്ല മഴന്ന് നല്ല മഴയില് പൊർത്ത്.
ഇവിടി അങ്ങനെ എല്ലാംമയെ.
ഏ ഒന്നും മായരിസാധോ ആഹ് ഇവിടെ ഊക്ക് നല്ല ഊക്ക് തന്നെ. ആ കുട്ടികൾ മദറസെ പോണം. നേരത്തെ പൊന്നും ഇണ്ട് കുറഞ്ഞ് എന്നാലും പെയ്യുണ്ട്.
ആഹ് ആഹ് പെ ആഹ് അതന്നെ പെയണ്ട്പ്പോ.
ആ വേറെന്തൊക്കെ ഇഞ്ഞും ഏ വേറെന്ത് കൊഴപ്പൊന്നില്ലന്ന് സുഖമായി പോന്നുണ്ട് പണിക്ക് ഇന്ന് ഇപ്പോ സ്കൂളൊന്നും ഇല്ലാത്ത കൊണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങൂല മഴക്കെന്ന്
ആഹ് ഇന്നിപ്പോ ലീവ് ആണല്ലോ
ഉം ഞായറാഴ്ചല്ലോ
ആ പിന്നെ
ഇമ്മാക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ പനിയോ കാര്യോ അങ്ങനെന്നും ഇല്ലല്ലോ ഇന്നോട് ഇന്നോട് ആരോ പറഞ്ഞുമ്മാക്ക് സുഖം ഇല്ലാഞ്ഞിട്ട് ഇങ്ങള് ഇവിടെ ഇല്ല അങ്ങട് പൊയിക്കുണു എന്നൊക്കെ പറഞ്ഞു
ഞാനത് പോ ഞാൻ എന്റെമ്മക്ക് വിജായിൽ എത്ര ഹുക്കുള്ള അറിങ്ങിട്ട അല്ല അത് എപ്പോഴും വഴിറ്റിന്ന് പോകാത്ത പ്രശ്നങ്ങൾ പറയുണ്ടേ അയില എണ്ണത്ത് വെച്ചി പോയി നോക്കിയപ്പളാ മേപ്പട്ട് നോക്കിയത് ഇത്ര വിചായിള്ളേച്ചാർ ആ ഞാൻ പിന്നെ നമ്മള് പറഞ്ഞത് കേക്കണമാരി ഇപ്പ മരക്കള് പറഞ്ഞാ കേക്കൂലല്ലോ
ഏ എന്നിട്ട് ആര് ത നാത്തൂൻ പറുണ്ടാവൂല്ലേ ഉമ്മാക്ക് വയ്യാത്ത കഥ
അപ്പൊ ഞാൻ വിരിച്ചത് അത് ഇടക്കിടക്ക് ഉണ്ടാകുന്നതാണ് അതിനെ
ആ വയറ്റീന്ന് പോവായി്യ പോവായിയല്ലേ
ആ പോവായി
ആ അതാണ് ഓ വല്ലാത്ത പാടാ ഓയി പോയാ വ്യത്തി-
കാനും കഴിയിണ്ടില്ലതിന്
ആ
ഫസാലത്തും ഇരുത്താ ഇരുത്താൻ കഴുന്നില്ല പിന്നെ ഡോക്ടറെ കാണിച്ചു ഓല് ഇപ്പോ വയറ് മുറാന്ന് സംന്മതിച്ചില്ലേ
ശരി തന്നെയാണ്
അതിന് പേടിയായിട്ട് പിന്നെ ഞാൻ പറഞ്ഞി പിന്നെ ഉം ഉം ഇന്നോട് ഇങ്ങ ഞാൻ പറഞ്ഞ ഇന്നോട് പറയണ്ടങ്ങളെന്നും എന്തങ്കിലും കാട്ടിക്കോളി പറഞ്ഞ ഞാൻ കുറെ വക്ക് പറ- അവിടെ വയറ് മോറാൻ പറഞ്ഞില്ലന്ന് അവിടുന്ന് അങ്ങട് ഒന്ന് ചെയ്താ പോര
എന്നിട്ട് പിന്നെ ഇപ്പ ശരിയായ വയറ് കഴുക്കിയാ
അതൊരു ഗുളിക കുടിച്ചണ്ട് ചെറിയൊരു പൊട്ട് അല്ല ഗുളികയെ
ആ ആ
അത് കൊടുത്ത് ഞാൻ പറഞ്ഞ് അത് നിർത്തതന്നെ മേണ്ട തന്നെ അതേ കുടിച്ചതാണ് അതിന്റെ
ശരിയ ആ ശരി തന്നെയാണ് ചില അത് ഓലുക്കും മരുന്നക്കെ കുടി- ക്കണ ആളല്ലേ വേറെ പലതിനും
ആ അത് പിന്നെ നല്ല വയറൊറക്കാണങ്കി അത് കുടിച്ചൊർക്കണോ കുടിച്ചൊർക്കണം അ നിന്നട്ടിപ്പം ഇങ്ങന ആയത്
ആ ഇല്ല ചിലവർക്ക് ഗുളിക മരുന്നു ഇംഗ്ലീഷ് മരുന്നൊക്കെ തട്ടിയാലേ ആ വയറ് വറുക്കും
ആ
ഏഹ ഉറക്കുമല്ലോ നമ്മള് പൈനുദിനൊക്കെ കാണിച്ചിട്ട ഗുളികക്കെ മരുന്നും കുടിക്കുന്നുണ്ടെങ്കിൽ ചിലർക്ക് ആ ഉറക്കുന്നു
ആ ശരിയണ് പിന്നെ ഞാന് പോയിട്ട് കൊറെ ദിസ ആയിയി അതിനാ ടെൻഷനൊക്കെ പാടായി
ആ
ആഹ
ചനിയുണ്ടാ ചനീന്റെ അസുഖംണ്ടാ ചനീന്റെ അസു അസുഖണ്ട് ചനീന്റെ അസുഖണ്ടോ
ആ കുറഞ്ഞ വർത്തൻ പറിച്ചിലുണ്ട്
പത്ത അത് ശരി
ഉം
പിന്നെങ്ങളെ മാരോലുണ്ടോ ഇവിടെ മാരോലുണ്ടോ
ചെന്നല്ല അതിനെ മാനസികമായിട്ടേ ചെന്നല്ല
ആഹ
മരക്കോലില്ല മരോളവിടെ
മരോ മരഡ്ഡ് വിടെ
ആഹ മാ ആഹ
ഏ ഏത്ങ്ങാ പേരയുള്ള മാരിളാ പേരയുള്ള മാ
മോൻന്റെ എന്റെ
ഇവിടുത്തെ മാരോല
അല്ലേ എന്റെ മോന്റെ
അത് ശെരി അപ്പോ ഓള് പോയിന്നാ ഓളന്താ പോയിന്ന്
ഓള അവിടെന്നെ ഇനല്ലേ ളുപ്പ ഒന്ന് വന്നീനി ഓള ഓള ഹലോ
പോയിന
ഹാ നാ വട ലനി അവിടന്നെ ഇനി മോന്റടുത്തനെ നിക്കല് ആഹ് കേക്കണ്ട് കേക്കണ്ട് ഓളിപ്പ ഇഞ്ഞപ്പ പോവാനായിട്ട മരോള അവിടെന്നെയണ ആം
പ
മോന്റെ അടുത്ത് തന്നെയാണല്ലോ ഒളുക്കല്ലേ പെരപ്പണി ഇപ്പൊ താറിന്റെറെ പണിട കഴിച്ച ശച്ചി കുത്തിർക്കുണ്ട് തറന്റെ പണി കഴിഞ്ഞീണ്
ആഹ ആഹ
അപ്പൊ ഇനിയിപ്പോ ഓള് പോവാണ് ആഹ
ഏ ഇടെെ മക്കളാ വനീനാ ബർത്ത മക്കള ദീനാ
അന്ദ
എന്ന് ഇപ്പൊ പൂട്ടിന് വന്നീന്നാ. മദർസ് സ്കൂള
ആ കൂട്ടന് പിന്നെ ഇപ്പ മദ്രസേെ ഇവിടെ അടുത്തുണ്ടെ കൂട്ട
മഹറത്തി ഇണ്ടായില്ല ഇപ്പ മൊഹർണം ഒമ്പും പത്തിനും ഉണ്ടായിനില്ലന്നു.
രണ്ടു ദിവസല്ലേ
ആഹ
ആഹ് കുറച്ചീസം മുന്നേ പോയതാ
എല്ലാരും നന്ദി വേരലണ്ട നിക്കലൊക്കണ്ടാ.
ഉം ഓലിപ്പോ അടുത്ത് നിന്നു പോയതാ. പിന്നെപ്പോ ഒക്ക് എപ്പോഴും എപ്പോഴും വരാം ഓലെ മക്കളൊക്കെ ട്യൂഷനും
ആഹ
ഒക്കെ പോകണ്ടേ
ഉ ഉ ഉം ശര്യേന്നെ പിന്നെ ചായങ്കടിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങ കുഞ്ഞങ്ങള്
ആഹ ചായ കട എന്താ ഇഞ്ഞപ്പ ഒ പുട്ട നീ ഉണ്ടാക്കാ വിരിച്ചിക്കുവ
എങ്ങക്കരു മാപ്പളക്ക
മാപ്പള്ള റേറ്റി കണക്ക തന്നെ ഞാനും പോ അല്ലേ അല്ലെ അമ്മക്ക ഇപ്പ എല്ലാം വേണ്ടന്നെ എന്നാലേ ണ്ടൻഞ
ആഹ ചോറും കൂട്ടണക്കെ നേരെ എണ്ണക്കിന് വേണല്ലോ എന്തായാലും ഏത് ഒരാളാ ഒരാളായാലും രണ്ടായാലും മടിയണല്ലേ ഈ ഒരാക്കൊക്കെ ഇണ്ടാക്കന്ന് പറുമ്പോ
അല്ല ഇനിക്കും ആണല്ലോ ഉണ്ടാക്ക
ആഹ് അങ്ങനെയല്ല എന്നാലും കാക്കാന കാക്കയിെങ്കി ഇപ്പൊ ഇ ഒറ്റക്കാാവുമ്പോ എന്തെങ്കിലുംൊക്കെ കുത്തി കുട്ടി
ഉം എന്നാലും ഇപ്പ രാവിലെ ചായറെ അടി എന്തായാലും നിർബന്ധം
ആഹ എല്ലാന്നു
ഏ
ചാക്കക്ക് കറ ഇതൊക്കെ വണാ തീക്ക് അടിക്കും ചോറ്റിക്കും ഒക്കെ നല്ല കറിവാണാ
കറി ഇത്തിരിയ ഒന്ന് കൂട്ടു കൊറച്ചേ വലിയ തീറ്റിയൊന്നും ഇല്ല
ഏ
ആഹ
അങ്ങനെ ആകുമ്പോളെ പാട്
അത് അയിന് എന്ത ചെയ്യല ഉച്ചക്കൊക്കെ ഒരു കറയണ്ട വെപ്പ വൈകുന്നാണ്ട് ഇട്ടാതില്ലോ
ആഹ അതന്നെ മീൻ കറിയ ആകുമ വക്കല്ലേ
ആഹ ആഹ കയി ആഹ് അപ്പ അയിന്ന കുറച്ച ത്താണ്ട് മീനൊക്കെ കൊറച്ച പൂട്ടത് ന്ന ആഹ അങ്ങനെ
പിന്നെ ചോറ ക്കെ തീമട്ടോ
ഇ ചെയ്യമാട്ടെല്ല അടുപ്പത്താ
ആഹ
കള വെച്ചിട്ടന്ന് ഉം ഉ
അച്ചട്ട ഞങ്ങള അപ്പൊ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോത്തക്കിട്ടയി പോു എന്നാലും ഓള കുറ ചറൊക്കെ വേണ്ടാവും ഒന്നാല് ഒരുപാങ്ങ കൊടുക്കും ഏ
റേഷപീടിയത്തെ അരിയാ
ആറസനാണ് അപ്പൊ ഒമ്പോ മണി ഭക് പണി അ വേ വേവും സദാ അടുപ്പാന്നു പുകലാത്തടപ്പല്ല സാധാ അടുപ്പൂവിടണ്ട് തായത്ത് സഫ അതിലാണ്ട് പുടിപ്പിക്കും അപ്പൊ വേഗ വളക്കും ചെയ്യും നമുക്ക് കൈരി ഇട്ട് ചോ ചോറും കറിയൊക്കെ പെട്ടെന്നാവും ചെയ്യും രി തക്കക്ക ഏ
അടുപ്പത്തല്ലേ
അടുപ്പ തന്നെ അടുപ്പ തന്നെ
ആഹ
അടുപ്പ തന്നെ വെക്കല് ചോറൊക്കെ വേആവും
ആഹ
അതന്നെ പണി എന്നാ ഏഹ്
ശരി മർഗ്ഗൊക്കെ ഇണ്ടല്ലേ
ഏർ എല്ലതും ഉണ്ട് വെള്ളർച്ചുണ്ട് മണ്ടായി ഒന്ന് വേറക്ക് വെള്ള ഇറച യുണ്ട് പിന്നെ ഇപ്പ എന്തിനാ പിന്നെ ഗ്യാസും നമ്മൾ ഉപ്പേരി പപ്പടവും മീൻപൊരിക്കൽ ഒക്കെ രാവിലത്തെ ദോശ ചുടലൊക്കെ ഗ്യാസ് മജുര്
ആഹ അവിടെയും അങ്ങനെ തന്നെ
ങേ
ഇവിടെ അങ്ങനെ അറിയ മക്കളൊക്കെ വരുമ്പോളേ
ഉം
അപ്പ തന്നെ പത്തിരിയൊക്കെ കുറേയുണ്ടാവല്ലോ ചുടാൻ
ശരിയന്നെയണ നിങ്ങള് ഒറ്റക്കാണെങ്കി ഗ്യാസ് വേലാണ് ചോറൊക്കല് ഉ
ഏ ആ വിറക് കഴിയാൻ വേണ്ടീയിട്ട് ഇവിടെ കൊറെ വിറക് ഉണ്ട് ഇ പറഞ്ഞമാരി
ആഹ ഇക്കും അങ്ങനെതന്നെ ഇവിടെ നല്ല വെറുക് ചൗരിയൊക്കെ നിറഞ്ഞ് കുത്തിരിക്കയാണ് ഞാൻ അടുപ്പത്ത് ആഹ
അപ്പൊ പിന്നെ
ഞാൻ എന്നിട്ട് എന്നിട്ട് ഇവിടെ ഇല്ലാത്തവർ കണ്ട് കൊടുക്കലാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഓല മടലൊക്കെ നിങ്ങളാണ് കുടുത്തോണ്ടേക്കിരോളിന്ന്
ഇ
ഇക്കും ഇഷ്ടല്ല ആ ചോറ് ഒരോട്ടലന്നെയാണ്
ആഹ അടുപ്പത്ത് വച്ച നല്ല ചോറാവും
ഉം
ആഹ
അടുപ്പത്തെ വച്ചാലാണ് നല്ല വൃത്തിയുള്ള ചോറ് കൊടുക്ക ഇതാവയുള്ളു ക്ക് കറിയൊക്കാൻ തന്നെ നി